ഹലോ.
ഹലോ.
ഹലോ.
ആ, എടീ പിന്നെ ഞാൻ വിളിച്ചതേ എന്തുവാ എനിക്കൊരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടിയായിരുന്നു.
ആ, ടി, പറാ എന്ത്വായിരുന്നു?
ഇപ്പം ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു പ്ലാനുണ്ട്. അപ്പോ അതിനെപ്പറ്റി നിനക്കെന്തെലും ടിപ്പ് ട്ടിപ്സ് അറിയാന്ന് അറിയാൻ വേണ്ടിട്ട് ചോയിക്കാൻ വിളിച്ചയാ. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മള് വീട്ടിൽ തന്നെ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസ് നമ്മള് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടെ
ഉം.
കടകളിൽ എത്തിക്ക, അല്ലെങ്കിൽ അല്ലാതെ എവിടെങ്കിലും ഒക്കെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് അങ്ങനെ കൊണ്ട്പോകാം. അപ്പോ അതിനെപ്പറ്റി നിന്റെ എന്തോ അഭിപ്രായം. അത് നല്ല ഒരു ഐഡിയ ആണോ?
ഹോം മെയിഡ് ഫാസ്റ്റ് ഫുഡ്, മോഡൽ ആണോ ഉദ്ദേശിക്കുന്നത് അതോ ട്രഡീഷണൽ ഫുഡ് ആണോ?
ട്രഡീഷണൽ ഫുഡ്, എല്ലാം എടുക്കണം. പക്ഷെ നമ്മള് തുടക്ക ആകുമ്പോത്തേക്കും ഏതെങ്കിലും ഒന്നി തുടങ്ങുന്നതല്ലേ ഇപ്പോൾ ഒരു പ്ലാന് എന്ന് പറയുമ്പോൾ നമ്മടെ ഈ ചിപ്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ നമ്മുടെ ഈ ആ, അതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് തൊടങ്ങിട്ട്, അപ്പൊ അത് എത്രമാത്രം ഇത് റീച്ച് ആവുന്നുണ്ടന്ന് നോക്കിട്ട് പിന്നെ ബാക്കി തുടങ്ങാമന്ന് വിചാരിച്ചു അപ്പൊ ഇപ്പം ഇപ്പം നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പം കൂടുതലും പേരും അങ്ങനെയുള്ള ബിസിനസുകളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ റീച്ച് ആവുന്നുണ്ടല്ലോ. ഇപ്പൊ എക്സാമ്പിൾ പറ പറയുവാണെങ്കിൽ നമ്മുടെ പിക്കിൾസ് അച്ചാറുകൾ, അല്ലെങ്കിൽ സ്നാക്സ് ഐറ്റംസ് അതുപോലെ തന്നെ നമ്മള് ഇപ്പം കുറേ നല്ലൊരു ട്രെൻഡിങ് ആണല്ലൊ ചായ് കപ്പിൾസ് പറഞ്ഞ് അപ്പൊ അവരുടെ ഇപ്പം നമ്മുക്ക് നമ്മുടെ എന്തായാലും റെസിപ്പി കണ്ടുപിടിക്കുന്നതിന് മുന്നേ അല്ലാതെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ തുട ഇങ്ങനെ തുടങ്ങാനൊരു പ്ലാനിങ് ഉണ്ട്. അപ്പം അങ്ങനത്തെ സംഭവം നോക്കുമ്പം നിന്റെ അഭിപ്രായം എന്തുവാ, ഇപ്പൊ എനിക്ക് തോന്നുന്നു. ട്രഡീഷണൽ ഫുഡ്, ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഫാസ്റ്റ് ഫുഡ്, ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഏതായിരിക്കും കൂടുതലും കുറച്ചും കൂടെ പ്രിഫർ ചെയ്യാൻ പറ്റിയത്.
ഇപ്പം നിലവിലന്ന് പറയുമ്പോ ഫുഡ് ഐറ്റം ആയത് കൊണ്ട് ആ, എല്ലാർക്കും ഫുഡ്ന്ന് പറയുമ്പം ബാക്കിയുള്ള സാധനങ്ങള് പോലല്ല. എന്തായാലും പ്രൊഡക്റ്റ് വിറ്റ് പോവും പിന്നെ നമ്മടെ ഒരു എഫേർട്ടും നമ്മള് ഒരു ടേസ്റ്റൂടെ കൂടുമ്പോ അതിന്റെ ഡിമാൻഡ് കൂടും അതിനനുസ രിച്ചുള്ള പൊടിക്കൈകൾ ചെയ്ത് മാർക്കറ്റ് ചെയ്യണം കറക്റ്റ് ആയിട്ട്
നമ്മടേതായിട്ടുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണംല്ലേ അപ്പൊ അത് കുറച്ചും കൂടെ റീച്ച് ആവാൻ എളുപ്പാണല്ലേ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ